ഉം
ഹലോ
ഉം കേക്കണില്ലേ?
ആഹ് കേക്ക്ണ്ട് കേക്ക്ണില്ലേ?
ആഹ് കേക്ക്ണ്ട്. ഉം. എന്തൊക്കെ വർത്താനം?
നല്ലവർത്താനം. എന്തൊക്കെ?
ഉം. സുഖാണ് വർക്കൊന്നുല്ല
അത് കഴിച്ചോ?
ആഹ് ഫുഡോക്കെ കഴിച്ചു
എന്താ? സ്പെഷ്യൽ എന്തേലും ഉണ്ടോ?
ഇല്ല ഇന്ന് മീൻകറി, കാബേജ് ഉപ്പേരി അതൊക്കെ
ഇന്ന് മീൻ കറിയൊണ്ട്. മീൻ കറി മീൻ വറത്തത്. ആഹ് അത് തന്നെ. മീനൊക്കെ കിട്ടാനും ഇല്ല
ആഹ്
അല്ലാതെ വരുന്ന ആഹ്
ഉം മക്കളൊക്കെ സ്കൂള് പോയില്ലേ?
ഹലോ
ആഹ് ഫുഡൊക്കെ ഇണ്ടാക്കാനറിയാ
ഉം ഉം. ബിരിയാണി ഇങ്ങനത്തൊക്കെണ്ടാക്കോ?
ആഹ് ബിരിയാണി, മന്തി എല്ലാ ഫുഡുണ്ടാക്കും.
ആഹ്
ഇപ്പ പിന്നെ അറിയേത് അറിയാത്തവരിൽ ഏത് അറിയാത്തോൽക്ക് വാണെങ്കിലും യൂട്യൂബില് അടിച്ചോക്കിയാ അറിയുവല്ലോ
ഉം
ആഹ്
പൊറത്തുന്ന് വാങ്ങലുണ്ടോ മന്തിയൊക്കെ?
ആഹ് അങ്ങനെ ഓർഡറിയ്യലൊന്നുല്ല. ഇങ്ങനെ പോയി എപ്പളേലൊക്കെ പോയി അവിടന്ന് കഴിക്കുംന്നല്ലാതെ ഓർഡറിയ്യലൊന്നും ഇല്ല
ഉ
പിന്നെ അതൊന്നും അത്ര നല്ലോതൊന്നല്ലല്ലോ
ഉം നല്ലതൊന്നും അല്ല. ഇന്നാലും എപ്പളേലും ഒക്കെ പൊറത്ത്ന്നൊക്കെ വേടിച്ച അറിയുന്നത് ഒരു രസം ആണേനും.
ആഹ് വല്ലാതെ ഇങ്ങട്ട് കുട്ട്യോക്ക് പൂതിയാവുമ്പേ. എടക്കൊക്കേ ഓരോന്ന്
ആഹ് ഞമ്മള് വെക്ക്ണ, ഓല് വെക്ക്ണ ടേസ്റ്റ് ഞമ്മളെത്ര വെച്ചാലും കിട്ടൂലാ.
ആഹ്. അത് കിട്ടൂല.
ഏ..
അയി ഞമ്മള് എങ്ങനെ വെച്ചാലും കിട്ടൂല.
യൂട്യൂബില് നോക്കി വെച്ചാലും ആ ഒര് ടേസ്റ്റ് കിട്ടൂല്ലല്ലോ.
ഉം
അപ്പ എടക്കൊക്കൊന്ന്, ഒന്നെങ്കി പൊറത്ത് പോയി കഴിച്ചോ അല്ലെങ്കി ഓഡറേയ്ത് വെര്ത്തി അങ്ങനെ തിന്നും
ഉം
ബിരിയാണി ആയലും. ബിരിയാണി പിന്നെങ്ങനെ ഓഡർയ്യലൊന്നും മന്തിക്കൊള്ളു.
ആഹ്. മന്തി. മ മന്തി അൽഫാമ് ബ്രോസ്റ്റ് അങ്ങൻത്തൊക്കോള്ളതല്ലേ ഓർഡറെയ്യാ. ബിരിയാണി നെച്ചോറ് അങ്ങൻത്തൊക്കെ നമ്മളെന്നെണ്ടാക്കല്ലേ ചെയ്യു.
ആഹ് ആഹ് പിന്നെ മക്കളൊക്കെ പോയിലേ?
ആഹ്. ഒക്ക വെരാനായിലേ?
ആഹ് ഇപ്പ നാലുമണിക്കെന്തെങ്കിലുണ്ടാക്കോ പലഹാരം?
ആഹ് എന്തെങ്കിലൊക്കെ വേണം. പലഹാരം വേണം എന്നൊന്നും ഇല്ല എന്തെങ്കിലൊക്കെ വെരുമ്പോ വാണം.
ന്യൂഡിൽസോ അങ്ങനെന്തേലൊക്കെ ഇണ്ടാവൂലേ.
ഉം ഉം ഉം ശരി എന്തെങ്കിലൊക്കെ വാണം. ആ സമയത്ത് വരുമ്പോലെ എന്തൊക്കെയേ പ്രതീക്ഷിച്ചിട്ടേ വേറെന്താണ്? ആഹ് ചോറൊന്നും പറ്റൂല. അതാ ചോറൊന്നും കൊടുക്കാൻ പറ്റൂല. ചായി അയിക്കെന്തെങ്കിലൊക്കെ കടി.
ഉം
ബടെ ആളിന് ഉമ്മ
ഇവടെ എങ്ങനെയേച്ചാ ചായിം ആ കടിം കിട്ട്യാ പിന്നെ കൊറച്ച് ചോറ് തിന്നും ഫസ്റ്റ്. ച് ചായിം കടിം കിട്ടണം.
മ്മ്ഹ്..
ഇവിടെ അങ്ങനെ ഫസ്റ്റന്നെ ചായിം കടിം മാണം. ചോറ് പിന്നെ അപ്പ തിന്നോന്നുല്ല. പിന്നെ
ഉം
ഒരാള് പിന്നെ ഒന്നും കൊണ്ടോവൂല്ല. ഇസ്കൂൾ പോവും വാങ്ങൂല്ല. ഒന്നും കൊണ്ടോവൂല്ല.
ഉസ്കൂള്. ഏഹ് ഉച്ചക്ക് ചോറ് കൊണ്ടോവൂല?
കൊണ്ടോവുല്ല, ന്നാ അവ്ട്ന്ന് വാങ്ങിയാമതി. ഇപ്പോക്കെ അവുട്ന്നന്നെ വാങ്ങാലോ. കുട്ട്യോക്ക് ഞമ്മളൊന്നും കാലം പോലല്ലല്ലോ. ചൂട് ചോറും സാമ്പാറും. ഓഹ്. ഇത്ണ്ടല്ലോ
ആഹ് അതന്നെ. പണ്ടൊക്കെ ഒരു ചെറുപയറ്
അതെ. ആഹ്, അത് ശര്യാ. ഇപ്പത്തെ ആ. ചെറുപയറും, ചോറോക്കെ നല്ലാം മിസ്സെയ്യ്ണ് ഇണ്ട്. സ്കൂള്ത്തെ ചോറ്. അന്ന് അത് വാണ്ടീന്നിലെ. അന്ന്. പേരെന്ന് കൊണ്ടോവാർണ അതൊ ള്ളു.
ആഹ്.
അവിട്ന്ന് വാങ്ങ്ണതൊക്കെ അത്ര ഇഷ്ടം ഇണ്ടായിരുന്നില്ല. പിന്നെപ്പം ഇങ്ങനെ ആലോചുമ്പോ. ആ ചെറ് പയറും ചോറൊക്കെ.
ആഹ് ആ ഉച്ചക്ക് വിടുമ്പൊ. ആ ഒരു സ്മെല്ലേക്കാരം. ഒരു ആ ചോറിന്റീ.
ആ അതെ. ആ അത് പിന്നെ നമ്മള് കൊണ്ടോവാണെങ്കിലുലെ. ആഹ് ഓരോരുത്തർക്കും ഓരോ കൂട്ടാനേക്കാരം. അയ്ന്റെയ്ക്കെ ആ പാത്രങ്ങൾ തൊറ്ക്കുമ്പണ്ടാവും. ഓരൊ സ്മെല്ല് വരാന്.
ഉം അത് നല്ലൊര്.
ഉം
ഇതന്നേണ്ലെ അതൊക്കെ. ഇപ്പ ഓക്കയ്ന് മിസ് ചെയ്യും.
ഉം
ഇപ്പയ്ന് കുട്ട്യേള് പഴേ പോലെ അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും കൊടുക്ക. അങ്ങൻത്തെ
ആ അയ്റ്റക്ക് പിന്നെ മാറ്റല്ലേ കൂട്ടാനൊക്കെ ഒരോട്ത്ത് വെച്ചിട്ട്. ക്കൊ ഓരോ അല്ലെങ്കിൽ ഓരോ എല്ലാർക്കും ഓരോ വീതിച്ച് എത്ര ആളാണെങ്കിലു ഒക്കെ ഓരോ തുള്ളി തുള്ളിച്ച് അങ്ങനെ കൊടുത്ത്. അതൊക്കെ ഒരു രസ തന്നെ തന്നെയായിരുന്നു. ഇപ്പത്തെ മക്കൾക്ക് ഓല് ഒറ്റക്ക് തിന്ന. ഇന്നാല് ഇന്റെ പിന്നെ കുട്ടി പറയും. ഓള് പറയും. ഇങ്ങള് എല്ലാരും പാടെ ഒരുമിച്ച് ഇരുന്നിട്ടെന്നെ വെല്യാേലേക്കങ്ങനെ കൂട്ടാനൊക്കെ ഓരോരുത്തർക്കും ഓരോ കൂട്ടാനേക്കും. എല്ലാരും അങ്ങനെ ബാഗ്ട്ടയ്ക്കുന്നറിം.
ഉം
അതൊക്കെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കിട്ടൊള്ളു. പിന്നെ ഇപ്പം അതൊന്നും ഇല്ലല്ലൊ.
ആ ആൺകുട്ട്യേള് കൊറ്ച്ച് കഴിഞ്ഞ പിന്നെ ഈ ചോറെന്നെ കൊണ്ടോവൂ
ആഹ് അതന്നെ ചോറ് കൊറണ്ടോവൂല.
വെൽക്ക് മട്യാ.
ഉം പിന്നെ വെൽക്ക് പൈസ വേണം. ഇന്നാ പിന്നെ അവിട്ന്ന്. എന്തേലൊക്കെ വാങ്ങി ഓല് തിന്നും. ഇപ്പോ ദിവസവും നടക്ക്ണേല്ലെലെ. അമ്പതും നൂറൊക്കെ കൊടുത്തിട്ട് ആഹ് ഉം ഉം ചെറിയാളത്രീല.
ഓന്. യു. കെ ജില്ല ഇ പ്രാവശ്യം.
ഉം ഉം പഠിക്കാനൊക്കെ എങ്ങനെ.
പഠിക്കലൊക്കെ കണക്കന്നെ. ഫോണ് ഇസ്ക്കൂള് വിട്ട് വന്നാ ഫോണ്. അയ്ന്റെ എടേല് എപ്ലേലൊക്കെ ഒന്ന് ചീത്തറിയുമ്പോ ഒന്ന് ഇടുത്തെഴുതും.
ആഹ്.
അവിടെ എങ്ങനെ പഠിക്കോ.
ഏ ഇബെൽക്ക് വായിക്കാനൊന്നും. അല്ലാത്ത ഫോണ്. പിന്നെ കൊറച്ചേരൊക്കെ കുളിക്കാനൊക്കെങ്ങനെ എറങ്ങും ഇപ്പൊ പിന്നെ മഴയും കാര്യങ്ങളും ഉണ്ടാവാനോ ഇതാവൂല മഴയില്ലെങ്കിലൊക്കെ കളിച്ചാ എറങ്ങും ഒരു ചേക്ക്ള്ള മീൻ കുട്ടിയോളൊക്കായി ങ്ങനെ കളിക്കും പിന്നെ ന്നന്നെ ഒക്കെ ഫോണന്നെ ആവശ്യം
അതന്നെയാണേ അയ്ലെന്നെണ്ട് ഗെയിമും ഓൽക്ക്ഷ്ടല്ല കളികള് ഒക്കെ അയ്ലെന്നെ ഉണ്ട് ഏതു വാണെങ്കിലും പന്ത് ആണെങ്കി അങ്ങ ൻത്തെ ഗെയിമ്ണ്ട് ഇനി വണ്ടി ഓടിച്ച്കാണ്ടാണെ അങ്ങൻത്തെ ഗെയിമുണ്ട്
ആഹ് അതെ അതൊക്കെ ഓൽക്കന്നെ ഞ്ഞി പ്പ ഇല്ലെങ്കി ഓലായി പ്ലേ സ്റ്റോർ പോയി അതൊക്കെ കയ്റ്റി
അത് ഇഞ്ഞി എത്ര ചെറിയ കുട്ടികളാണെങ്കിലും ഓൽക്കതറിയും ഓലത് കയ്റ്റി
കുഞ്ഞിമോളയ്ന്ന് ഡിലീറ്റാക്കും പക്ഷെ ഞാൻ ഡിലീറ്റാക്കി പിന്നെയും അതാണ് അതയില് അപ്പൊ അത് പ്ലേ സ്റ്റോറി പോയിട്ട് പിന്നെ ഇത് ഡൗൺലോഡയ്ത് ഇട്ക്കാണ്
ആഹ് സ്റ്റോറേജ് ഇണ്ടാവൂല അപ്പൊക്കെ നമ്മള് ഇരുന്ന് ഡിലീറ്റ് ആക്കും പിന്നിം ഓലത് പിന്നിം കയ റ്റും അതന്നെ പണി
ഉം എല്ല കുട്ടികളേം അവസ്ഥ അതെന്നെ
ഉം
ബൽക്കയിൽ അറിയാത്തതായിട്ട് ഒന്നുല്ലേനും
ആഹ് ആഹ്
ഹലോ പത്തിരി അങ്ങനെയൊക്കെ ഇണ്ടാക്കോ രാവിലക്ക് പലഹാരായിട്ട്
ഉം പത്തിരി എല്ലാം ഉണ്ടാക്കലുണ്ട് എല്ലാം അങ്ങനെ മാറി മാറി ഇണ്ടാക്കും
ഉം പത്തിരിപ്പണി അറിയുന്നത് ഇൻക്ക് നല്ല ടാസ്ക്കാ ആയിട്ട് തോന്നും
ഉം ഇൻക്ക് ന്നാ അത്ര വല്ല്യ ഇതായിട്ട് തോന്നലില്ല
ന്ന ചപ്പാത്തി കൊഴപ്പല്ല പത്തിരി ഇണ്ടാക്കുന്നു പറയുമ്പോക്ക് അത് രണ്ടും ഒരേ പോലെ തന്നെ ചെയ്യേണ്ടത് ന്നാലും പത്തിരി പണി എടുക്കും ബാ അത് ഇങ്ങനെ വാട്ടലും കൊയക്കലും പിന്നെ ആ ഉരുളേക്കലും പരത്തലും അതൊക്കെ എന്തോ ഒരു പണി പോലെ തോന്നും
അത് പണി തന്നെ കൊറെ കൊറച്ച അധികം ഉണ്ടാക്കുമ്പോ അത് പണിയന്നെ കൊറച്ചൊക്കെ ഉണ്ടാക്കുമ്പോ പിന്നിം കൊഴപ്പല്ല
ആഹ് ഞാന് റമളാന് ക്ക് ഇണ്ടാക്കിയതാ പത്തിരി പിന്നെ പത്തിരി ഇണ്ടാക്കിയിട്ടില്ല
ഉം ഞാന് ഇടക്കൊക്കെ ഇണ്ടാക്കും ചിക്കനോ ബീഫൊക്കെ തലേന്നത്തെ ബാക്കി ഉണ്ടേലൊക്കെ ഇന്ന് രാവിലെ ഇതേപോലെ പത്തിരി ഉണ്ടാക്കി ആഹ് പ ത്തിരിക്ക് കെയങ്ങ് അങ്ങനത്തെ കറികൾ
ആഹ് ശരിയായിട്ടില്ല ബീഫോ ചിക്കാനോ ഉണ്ടാവും
ഉം അപ്പഴള്ളൂ അയിന് ഒരു രസം ഉണ്ടാവുള്ളു
അതെ പിന്നെ നൂൽപുട്ട് പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കൂലെ.
ആഹ് ഇല്ല ഓരോ ദിവസം ഓരോന്ന്. ഇങ്ങനെ മാറി മാറി ഇണ്ടാക്കും.
അല്ലെലെ ഒരു ദിവസം ഇണ്ടാക്ക്യ എല്ലാ ദിവസം ഇണ്ടാക്കുമ്പം മക്കക്ക് പറ്റ
ആഹ് അതാണെ. ഒരു വട്ടം ഇണ്ടാക്ക്യ. പിറ്റേന്ന് ഇണ്ടാക്ക്യ ചോദിക്കു എന്നു ഇതന്നെ ചോയ്
ഉം. ഉം എല്ലായിടത്തും അവസ്ഥ ഇതെന്നെ. അത് പിന്നെ ഇന്ന് ഒന്നുണ്ടാക്കി. നാളെ വേറെ ഇണ്ടാക്കി. മറ്റന്നാള് ഇന്ന് ഇണ്ടാക്ക്യന്നെ ഇണ്ടാക്കിച്ചാലും. മിനിഞ്ഞാനിപ്പോ പുട്ടെല്ലെ ഇണ്ടാക്ക്യ. ഇന്നും പുട്ട എന്ന് ചോയ്ച്ചു.
തന്നേയ്ച്ചും.
ഉം അപ്പോൽക്ക് ഇത് പറ്റൂല.
ഉം
ഉം
ഉം ആഹ് ഇന്നാ ശെരി ഇന്നാ.
മോത്
ഉം